ഹലോ
ആഹ് എന്ത് ചെയ്യ്പ്പ
ആഹ് ആഹ് ഉറങ്ങാറായി സുഖംതന്നെല്ലേ ആഹ്
മക്കളൊക്കെ എന്താ ഉറങ്ങിയ
മക്കളിപ്പ ഓല്കൊറച്ചൊക്കെ പഠിച്ചിട്ട് ഓല്താഇപ്പ കടന്നു കടക്കാൻ നിക്ക്ണു ചെലോര് കടക്കണു ചെലോര് കടക്കാൻ നിക്ക്ണുണ്ട്
ഉം
അവിടെൊക്കെ കടന്നു മക്കളൊക്കെ
ആഹ് ഇവിടെ രണ്ടുപേരാണ് ഒരാള് ഉറങ്ങി ഇളയാളും ഉറങ്ങി അവള് ആഹാരം കഴിച്ച് കുറച്ച് അരമണിക്കൂറിനകം ഉറങ്ങും
പിന്നെ മോൻ താഴെ നിക്കുന്നതേ ഉള്ളു
ആഹ് ശരി
ഉം
പിന്നെ മക്കളെ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കാനായില്ലേ എങ്ങനെ പോണ് ഇപ്പൊ
ആഹ് സ്കൂളൊക്കെ തുറക്കാറായി പിന്നെ പെരുന്നാളായി രണ്ടും ഒരുമി ല്ലെ
ഉം രണ്ട് ഒരുമിച്ച് വരോണ്ട് ഇപ്പ നല്ല ഉം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണക്കാർക്കൊക്കെ ആ നല്ല ശ
ഇവര് പഠിക്കണുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അപ്പൊ നമ്മൾ വിചാരിച്ച് കോൾ അടയ്ക്കുമ്പോഴെങ്കും ഏപ്രിൽ മെയ് മാ അ ഏപ്രിൽ മെയ് മാസത്തി ഒന്ന് ഇതാവുന്നു ഇവിടെ സ്കൂൾ അടച്ച് കൊറച്ചായപ്പോ തന്നെ യൂണിഫോം വാങ്ങണണ്ട് ടെക് റ്റ അങ്ങന അങ്ങനെഓരോ മെസ്സേജുകൾ വന്നു അത് കഴിഞ്ഞപ്പോതാ അപ്പോഴേ ഏപ്രില ഒരു ചിലവായി ഇപ്പ മെയ്യ് ആയപ്പോഴത്തേക്കും സ്കൂൾ തുറപ്പിന്റെ ഇപ്പോഴേ ഈ സ്കൂൾ അടക്കുമ്പോഴാണ് കൂടുതൽ ചിലവെന്ന് തോന്നുന്നത്
അതെ ഉം
ഏ
ഒരാള് ഒക്കെ രണ്ടാളും ഇംഗ്ലീഷ് മീഡിയം ആണ് പഠിക്കുന്നത് പക്ഷെ സാദാ ഗവൺമെന്റ് സ് സ്കൂളത്തെ ഇംഗ്ലീഷ് മീഡിയ ആണന്നള്ളോ പ്രൈവറ്റ് സ്കൂളത്തെയല്ല ഉം
ഫ്രീ ആയിട്ടല്ലേ
ആ ആ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇപ്പൊ ഒരാളെ സ്കൂളിൽ യൂണിഫോമ മൊക്കെ പുതിയ മാറിക്കോ അപ്പൊ ഒര അടിച്ചാനോ കൊടത്തുക്കുണു സ്കൂളിൽ നിന്ന് തന്നെ അടിച്ചാ കൊടു ഒരാൾക്ക് ഇപ്പൊ വേറെ എടുത്തു രണ്ടുകൂട്ടെ എടുത്തു
ഉം
നിങ്ങളെ സ്കൂൾ പർച്ചീസും പെരുന്നാൾ പർച്ചീസും ഒക്കെ കഴിഞ്ഞോ
ആഹ് ഇല്ല ഇനി രണ്ടിനും കൂടെ ഒന്ന് എടുക്കുന്നതേ ഉള്ളു കാരണം പെരുന്നാൾ കഴിഞ്ഞാ പിന്നെ അഞ്ചു ദിവസം ആകുമ്പ പിന്നെ സ്കൂള് തുറക്കല്ലേ ഏതെങ്കിലും ഒന്നിന് ഫിക്സ് ക്കാന്ന് വിചാരിച്ച് ആ പിന്നെ ഇവരെ സ്കൂളിലാന്ന് വച്ചാ- പക്ഷേ അങ്ങനെ മോളെ സ്കൂളിലാണെങ്കി എല്ലാ ബുധനാഴ്ചയും കളർ ഡ്രസ്സ് ആണ് മോന്റെ സ്കൂളില് ആ എല്ലാ തവണയും യൂണിഫോ- ഫോമാണ് ആഴ്ച മാസത്തി ഒരു തവണ മാത്രമേ കളർ ഡ്രെസ്സള്ളു
ആ
അപ്പൊ പിന്നെ പെരുന്നാക്ക് എടുത്തിട്ട് അത് തന്നെ സ്കൂൾ തുറപ്പിനും ഇടാന്ന് വിചാരിച്ചു ആഹ്
എല്ലാ ദിവസവും യൂണിഫോമാണോ പിന്നെ ബാക്കിയുള്ളത്
ആ
ബുധനാ- കുറു ദിവസങ്ങളില് കളർ ഡ്രസ്സാരുന്നു ഇപ്രാവശ്യം ബുധനാഴ്ചയും കളർ ഡ്രസ് പറ്റൂില്ല യൂണിഫോമ് തന്നെ വേണം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട കൂട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ മഴ മഴയൊക്കെ ആകുമ്പ ഒണങ്ങാനെയൊക്കെ ബുദ്ധിമുട്ട് ഏരിയാ
ആ അത്‌ തനെ ഇപ്പ തന്നെ ഇവിടെ മഴ തുടങ്ങി അവിടെ മഴയില്ലേ ഇപ്പൊ രണ്ടാഴ്ച കൊണ്ട് ഇവിടെ
ലഞ്ച് ബോക്സൊക്കെ ഇങ്ങനെ മഴ തുടങ്ങീയിട്ടില്ല സ്ഥിരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ
തുടങ്ങിയില്ല രണ്ടാഴ്ചയക്കായി മഴ തുടങ്ങീട്ട് ആ ആദ്യം ഒരാഴ്ച നല്ല മഴയായിരുന്നു ഇപ്പൊ ഒരാഴ്ചായിട്ട് വെയില് വരും ആഹ്
ഇവിടെ ഇങ്ങനെ മഴ അങ്ങനെ മൂടുന്നല്ലാതെ ചിലപ്പോ ഒന്ന് ചാറു അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ വെയിലിയറച്ചു പിന്നെ ഇതമാതി ഒരു മൂടല ഇങ്ങനെ ഉണ്ട്ന്നള്ളു
ഉം
അല്ലാതെ പെയ്യിണില്ല അവിടെ വെള്ളത്തിനൊക്ക നല്ല ക്ഷാമൊക്കെ ഉണ്ടോ
ആഹ് വെള്ളത്തിന് ഇവിടങ്ങനെ ഇതുവരെ വറ്റിയിട്ടില്ല ഇവിടത്തെ കിണറ് ഇതുവരെ വറ്റിയിട്ടില്ല ഇതിന ചൂട് വന്നപ്പോഴന്ന് വെച്ചാ ഇവിടെ ഇവടുത്തെവെള്ളം രാവിലെ വറ്റിയാലും അത് വൈകുന്നേരം ആവുമ്പോ അതേപോലെ തിരിച്ചു കയറും അങ്ങനെയുളള ഒരു കിണറാ മുമ്പെല്ലാം വറ്റിയിട്ടുണ്ട് ഇവിടെന്ന് കുറച്ച വരുന്നുണ്ടായിരുന്നു ആ ആ സമയത്ത് കൊറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പെയിന്റിങ്ങിന്റെ ആ സമയത്ത് നന്ന വറ്റിയിട്ടുണ്ടായിരുന്നു
അത് ശരി
വറ്റി പക്ഷേ വൈകുന്നേര ആയപ്പോത്തേന് തന്നെ അതേപോലെ വെള്ളം കയറി
മക്കളൊക്കെ ഇനി പഠിക്കാനൊക്കെ ഉഷാറുണ്ടോ
എന്തുവാ
മക്കള് പഠിക്കാനൊക്കെ ഉഷാറുണ്ടോ ചോദിച്ചായാ
ആഹ പഠിക്കാനിട്ട് ചെറിയ ക്ലാസ് ലല്ലേ അപ്പൊ കൊറച്ച് കളി കൊറച്ച് പട്ത്തം. പിന്നെ ഞാ അപ്പൊ പഠിപ്പിക്കുന്ന കാര്യാ പാടാണ് ഒര് കൊറച്ചു നേരം ഇരുന്നാ പിന്നെ.
ല്ല.
ഉ പിന്നെ ഇരുന്നാ അവര്ന്നെ വേറെ അവരെ മൈന്ഡറ് വേറെ. പക്ഷെ പെൺപിള്ളേരാണെങ്കിൽ നമ്മള് പഠിക്കാൻ വിളിച്ച അവർക്ക് പഠിക്കാന് ഒരു താല്പ പര്യംകാണുംപഠിക്കേയും ചെയ്
ഫോണിന്റെക് എങ്ങനെയാ കുട്ട്യോളൊക്കെ നല്ല ഉണ്ടോ പഠിക്ണ സമയത്തൊക്കെ ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
ആ ആ അങ്ങനെ അധികം ഞാൻ ഫോൺ കൊടുക്കാറില്ല നമ്മള്. ടീച്ചേഴ്സ് ഇപ്പ എല്ലാം ഫോ ഫോണിലല്ലേ ഇടുന്നന്ന് അങ്ങനെല്ലെ നമ്മളറിണ അപ്പ അതിന്ന് എടുത്തിട്ട് പുസ്ത തന്നെ പഠിപ്പിച്ചച്ച് കൊടുക്കണെ അങ്ങനെ. ഓൺലൈൻ ക്ലാസ് ആയിട്ട് അങ്ങനെ ഇല്ലല്ലോ അധികം ഫോൺ കൊടുക്കാറില്ല കൊടുക്കാതെ നല്ലേല്ലേ ടീച്ചറി ഇങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് ഫോണൊന്നും കൊടുക്കണ്ട.
ഉം ഇങ്ങളടെ മാ. മക്കള് വെറും ഫണിന്റെ ആൾക്കാരാണ് അത് ഉമ്മമാന്റെ ഇപ്പപ്പാന്റെ അങ്ങനെ ആരെ ങ്കിലുംഒക്കെ ആയിട്ട് ഫോൺ എടുക്കും.
ആഹ് ഇവിടാ ഞാൻ ലോഓക്ക്. ഇത്രയും നാള് അവർക്ക് ലോക്ക് എടുക്കാറിഞ്ഞൂടാതെപ്പ സ്കൂളിൽ പോയി. ഏഹ എല്ലാം പഠിച്ചല്ലോ. സംഖ്യകളും കാര്യങ്ങളും എല്ലാം പഠിച്ചല്ലോ അപഴ് ഞാങ്ങനെ ലോക്ക എടുക്കുമ്പോ നോ ഇിരിക്കും ഞാൻ നമ്പർ ലോക്കാണ് ഇട്ടേക്ണെ അങ്ങനെ അത് പഠി പ അത് പഠിച്ചേ കൊണ്ട് ഞാൻപാ സ്വേഡ് ആക്കിയിട്ടാഅതുകൊണ്ട് ഇപ്പ എടുകൂല.
ആ മക്കളെ ഇടല് അങ്ങനെയൊക്കെ എന്തേലുമൊക്കെ തന്നെ നടക്കുള്ളൂ.
ആഹ അവരങ്ങനെ തന്നെയാ നമ്മള് അറിയൂല അവരെല്ലാം അങ്ങനെ അറിയാത്ത രീതിയിൽ നോക്കി വയ്കും. ഇ ഞങ്ങെളെ ഇങ്ങോ ൻ വെച്ചിട്ട് അടുക്കള പണിയിലോട്ട് പോകുമ്പോഴത്തേക്കും എൻക് യൂട്യൂബ് വേണംവെറുതെ. പ്ലേ സ്റ്റോർ കയറി ഗെയിം എല്ലാം അടിച്ചിട്ടും അതുകൊണ്ട് എല്ലാത്തിലും ഞാ എൻന്റെ ഫിംഗർ വെച്ചും ആക്കിയിട്ടുണ്ട്. ഇല്ല ആപ്ലിക്കേഷനൽേ ഇവരെ കേയറാൻ സാധ്യതള്ള അപ്പൊ ഇതേ. തുപോലെ ന്നാള് ഞാൻ ഉറങ്ങി കിടന്നപ്പോഞാൻ ചെറുതായിട്ടൊന്ന്. കിടന്ന് ഉറങ്ങി ഉറങ്ങിയപ്പോ രണ്ടപേരും കൂടെ എന്റെ വിരള് വെച്ച് ലോക്കഴിച്. ആ ആണോഅത് തന്നരാ. രണ്ടുപേരും കൂടെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് വേരള് തള്ളവരള് പിടിച്ച് ഫോണില ആക്കിട്ടിരുന്ന് ഗെയിം കളിക്ണ്.
ഉം.
ഉം ഇപ്പോഴത്തെ മക്കളൊക്കെ അങ്ങനെന്നെ.
ആ അവിടെ ഇപ്പൊ വലിയ മോനൊക്കെ ഇന്റി ഓൺലൈ ക്ലാസ്ണും പിന്നെ അയിൻ്റെ പൊറത്ത് ഗെയിമും.
ആഹ.
ഞാന് പെട്ടന്നെ ബേക് ബേക്കക്കി ക്ലാസ് ഇടും. അങ്ങനെ ഫോണിന്റെ ഒക്കെ നല്ല അഡിക്റ്റ ആാണ് ഗെയിമിന്റെൊക്കെ ഇഈകൂളും. ഇപ്പൊ ഈ വെക്കേഷന് ട്യൂഷനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നാലും വെച്ചാ കുറച്ചെങ്കിലും ഒരു ഒഴിവ് കിട്ട്ണ സമയത്ത്. തന്നെയാണ് പണി ഫോണന്നെ കൊറേ ഞാൻ വേടിച്ചെക്കും ന്നാലും. മക്കൾക്ക് എങ്ങനെങ്കിലുക്കെ കിട്ടും അല്ലെങ്കി വേറെ ആരതെ ലുംക്കെ ആയിട്ട് അങ്ങനെ കിട്ടും. ഭയങ്കര പാടാണ് ഇഞ്ഞിപ്പൊ. സ്കൂള് തൊറന്ന് കിട്ടിയന് കുറച്ച് സമാധാനം ഉണ്ടാവും ഫോണിന്റെ ഒരു ഉപയോഗത്തിന്.
ആഹ. അത് തന്നെ സ്കൂള് തുറക്കുമ്പോ അവര് പിന്നെ പഠിത്തത്തിലോട്ട് ഇപ്പ രണ്ടു മാസം വീട്ടിലിരിക്ക്ബ്ബയാണ് അവർ
ആഹ് വീട്ടിലിരിക്കുമ്പോ പിന്നെ പുറത്തൊന്നും അങ്ങനെ പോണില്ലല്ലോ.
ഉം.
അതുകൊണ്ടാ.
പിന്നെ മക്കള് പള്ളില് പോ യിലെ ഓൺലൈൻ ക്ലാസ് മദ്രസയില്.
മദർസില് പോവും മദർസില് ഒരാളെ കഴിഞ്ഞിക്ണു ഇനി ഒരാളെ ഉള്ളു. പിന്നെ ഒരാള് സ്പെഷ്യല് സ്കൂൾക്കാണ് പോണത്.
ഓ
അപ്പൊ പിന്നെ ഒരാളൊക്കെ ചെറിയ എന്താണ് അവൾക്ക്ചേർക്കാനൊന്നും ആയിട്ടൊന്നുല്ല.
ചെറിയ രണ്ട് വയസ്സാതെ.
ഏ പഠിക്കാനൊക്കെ ഒരുപാടുണ്ടാകും പക്ഷെ ചിലപ്പോ പഠി. കളിക്കാനൊന്നിരിക്കൂല ഡയറി എഴുതാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകും സ്കൂൾന്ന്. വെക്കേഷൻ വർക്ക് കൊടുത്തതൊക്കെണ്ട്.
ആ
അതൊക്കെ ചെയ്യും. ചെലേ ടൈമിലൊക്കെ. അവിടെ എങ്ങനെ മക്കളൊക്കെ ദറങ്ങിയോ കടന്നോ.
മോള് ഉറങ്ങി മോഒറങ്ങീല അപ്പൊ നിങ്ങളങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞ അതെ ഇനിയേ.
ഏയ് പറിച്ചേ. പെര്ന്നാൾ പർച്ചേസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് സ്കൂൾ പർച്ചേസ് തുടങ്ങിയിട്ട് തന്നെ ഇല്ല. നോട്ട് പുസ്തകങ്ങളൊക്കെ കുറച്ചൊക്കെ മേടിച്ചതുണ്ട് ബാക്കി ബേഗും ലഞ്ച്ബോ. ക്സും കൊടയൊക്കെ മേടിക്കണനീ.
ആഹ് ആഹ്.
മേടിച്ചിട്ടില്ല ഒക്കെ ഈ സാമ്പത്തികത്തിന്റ പ്രശ്നം കൊണ്ട്. അങ്ങനെ നിക്കാണ്.
ഉം അത് തന്നെ ഇപ്പോഴത്തെ മക്കളെ ഏത് സ്കൂളിലായാലും പഠി. ഇങ്ങളത് നല്ല ഇത് വേണം സ്കൂള പെരുന്നാൾ ഇല്ലാതും ഒരുമിച്ച് വരല്ലേ.
ഏ എല്ലാവരും പറയണത് അതന്നെണ്പ്പ പെരുന്നാളും. ഈ സ്കൂളൊർപ്പ് ഒരേമാതിരി ആ കോട് സാമ്പത്തികായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്ന്നതന്നെ പറീണ്.
ആ അതന്നെ ഇപ്പഴത്തെ വില കയറ്റം കണ്ടില്ല സാധനങ്ങളരു വില.
പിന്നെ ബേഗ് ഒരാൾക്കുണ്ട്.
ഞാന് ബാഗ് വാങ്ങണ്ടാന്ന്ങ്ങനെ വിചാരിച്ചു അപ്പഴ. ഞങ്ങള് അവിടെ എന്റെ ഉമ്മാക്കും വാപ്പാക്കും ഞങ്ങള് രണ്ടുപേരാണ് അപ്പൊ പഠിക്കാറായ രണ്ടുപേര് എന്റെ മക്കളാണ്.
അനിയത്തി ടെ മക്കള് പഠിക്കാറായില്ല അപ്പൊ വാപ്പായും മ്മായും വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ബാഗല്ലാന് ഞാൻ വാങ്ങണ്ടന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് അവ. പുതിയത് തന്നെ കൊണ്ടു പോണം നിർബന്ധം.
ആ മൂന്ന് മാസത്തെ ചെറിയ ഒരാള്. ബേഗിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതവന്നെ.
ആഹ് ഇത് ഒരു വർഷം കൂടെ. ഓ അപ്പൊ അവരെ കാണുമ്പോ അവർക്ക് ഭയങ്കര ചെല്യുമാണ് ബാപ്പാ എനിക്ക്. പുതിയ ബാഗ് വേണം വാങ്ങിച്ചു തരോ എന്ന് പറഞ്ഞ് ഇവര് ഭയങ്കര ഇവര് എന്ത് പറഞ്ഞാലും അവര് ഇങ്ങനെ വാങ്ങിച്ചു കൊടു. കൊടുക്കാനായിട്ട് നിക്കും എന്വച്ചാ സ്വന്തം മക്കളെ. എക്കാലം ചെറുകുട്ടികളെക്കെ ഭയങ്കര ഇഷ്ടല്ലേ ആ അങ്ങനെ. ആപ്പായകെ വാങ്ങിച്ചു കൊടുത്താന്ന് ഇങ്ങനെ അവരടുത്ത് പറഞ്ഞു. ഉം
പിന്നെ എന്തെങ്കിലും കേട്ടാ മതിയല്ല ഇപ്പ മക്കൾക്ക് പിന്നോലായി.
ഓ അത് തന്നെ പിന്നെ അവരെ മുമ്പ് വെച്ച് ഇവരെ വഴക്കറയാൻ പറ്റൂല. ഇവർക്ക് പിന്നെ അവരെ കണ്ട ഭയങ്കര ആ അത് തന്നെ. ഏ വാങ്ങിച്ചു കൊടുത്ത്. ക്കാ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുഇത് എന്ന് വാങ്ങ ഇന്നാണ്. നാളെയണാ ഇന്നത്തെ ഡേറ്റ് അപ്പം ഞാൻ ഒരു ഡേറ്റ് പറയായും അപ്പോൾ ച ഇന്ന് ആ ഡേറ്റ് എന്നാണ് എത്ര ദിവസം കഴിയുമ്പോഴാണ് പിന്നെ എപ്പോഴും ഇങ്ങനെ.
അവിടെ ഇംഗ്ലീഷ് മീഡിയ പഠിക്കൂണു.
ആഹ് ആ രണ്ടുപേരും ഇംഗ്ലീഷ് മീഡിയം തന്നെയാ സി ബിഎസ് സി അല്ല ആ സി ബിഎസ് ല്ല അല്ലാതെ നമ്മൾ സ്റ്റേറ്റ് സിലബസിന്റെ ഇംഗ്ലീഷ്ണ്ടല്ലോ അതാണ്. അല്ലാതെവെറുതേ ആവശ്യമല്ലാത്ത ചെമടെടുത്ത് തലേ വെക്കേണ്ടാന്ന് വിചാരിച്ച് എനിക്കങ്ങനെ സി ബി എസ് ഇ പഠിക്ക്ണോണ്ടെ വലിയ താല്പര്യല്ല കാര ആ ആ നോർമൽ സ്കൂളിൽ എട്ടാം ക്ലാസ്ൽ പഠിക്ക്ണേ സി ബി എസിലെ പിള്ളേര്ളനാലാം ക്ലാസ് പഠിക്ക്ണത് അപ്പൊ അത്രേം കൊ ച്ചുങ്ങളെ കളിക്കേണ്ട പ്രായത്തി തലമണ്ടയിൽ അങ്ങനെ കേറ്റി പഠിപ്പിക്കേണ്ടന്ന് എന്റെ മനസ്സിലങ്ങനേണ് ആ അവര് എന്തരാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. നല്ല രീതി വളരണം ആ ഒരുരിതേനി ഇതേയെനിക്കെത്തൊള്ളു പിന്നെ ഭയങ്കര പഠിച്ച് ക്ലാസ് ടോപറാവണ ഹാ യിട്ട് ഓരോരുത്തരെ നമ്മക്കറിയാ അ അവരെല്ലാം വീട്ടിലിരി ന്ന് ഒരുവിധം പഠിക്ക്ണോരെല്ലാം നല്ല ജോലി കിട്ടി നല്ല ഇതില് ആവേം ചിയും. ഉം അതൊണ്ട് ആവശ്യത്തിന് എല്ലാം വേണ്
ആഷ്
ഓ ന്നാ ശരി ഓ ഓ